കേക്കുന്നില്ലേ
ആക്കുന്നുണ്ടായി.
ഓ എന്തൊക്കെയുണ്ട് വിശേഷം? അല്ലോ താന ചായ കുടി ഒകെ കഴിഞ്ഞ?
ചായ കുടി ഒകെ കഴിഞ്ഞു, ചോറ് ക്ക ഉണ്ടാക്കാണ് ഉ എന്തക്കെ?
ചില എന്തങ്കലുംണ്ടണ്ട്
ഉ ഞാനല തളിപ്പ ഉണ്ടാക്കണത് ഈ തൊട കൂടെ പോ തൂക്കല്ലേ നമ്മടെ ചൊറുന്നതല്ല വേറെ അത് പറിച്ച ആഹ ആഹ നല്ല രസ താളിച്ചാലൊക്കെ
ഈ മഴക്കാലത്ത് കിട്ടുന്നത്.
അതെ ചെറിയ ചൊറിിയുണ്ട നമ്മൾ പറിക്കുമ്പോ, അത് പിന്നെ മാറും. ിച്ച നല്ല ടേസ്റ്റ് ചീര നിങ്ങ അവിടെൊന്നും അങ്ങനെ ഉണ്ടാവലല്ലേക്കാല്ലെ.. ഹലോ, എനിക്കൊരു മീനൊക്കെ ഉണ്ടെങ്കി
ങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്, നമ്മൾ ഉപയ ഉപയോഗ
ആഹ ആഹ് ആഹ അതുപോലെന്നെ വേറ ഒരു ചീരണ്ട് വേലി ചീരന്നണ്ട് അതൊക്കെ താളിച്ച നല്ല ടേസ്റ്റാ. വേലിച്ചിര തന്നെ അല്ല മുരിങ്ങന്റെ ഒക്കെ മാ മലാണ് ഒരു ഇതിനു വേണ്ടിട്ട് ഇലകളൊക്കെ ഇല കാണാനൊക്കെ, അത് ഉപ്പേരി തോരനൊക്കെ ഉണ്ടാക്കാം.
ിച്ചു അതെ..
ഉം മക്ക് ഉണക്ക മീനൊക്കെ ഉണ്ടെങ്കില് ചോറ് അടിപൊളി.
അതെ എല്ലാവരും കൂട്ടുവോ?
അറിയില്ല ആദ്യായിട്ട് ഉണ്ടാക്കയാണ്, കൊറച്ച മുന്നേ ഉണ്ടാക്കീ ക്ക ഒന്നും ചിലപ്പം പറ്റൂലേക്കോ.
ആ
ഉ ഉ പിന്നെ ഞാൻ അതിൽ കൂടെ ഇങ്ങനെ കാക്ക വാക്ക ആയിട്ട് വരലുണ്ട്. അയിന്ന്ത പപ്പടും വാങ്ങി വപ്പടാൻ പറ്റൂില്ലെങ്കിൽ വപ്പടം ഉണ്ട കൊടുക്ക അവർക്ക് മുട്ടി്പ അപ്പട അറിയാ മതി അെ
അതെ
നി കധാപുറത്തി
ഇവിടന്ന് ഞായറാഴ്ചയല്ല അവർ ചിക്കൻ കൊണ്ടുവന്നട്ട്
ഓ അതുപോലെ ന്നെ മീന ഒക്കെ നല്ല വല്യാണല്ലോല്ലേ
പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്ട്ടൊ ഇപ്പത്തെ മീന് ഇവിടെന്നലെ മത്തി കൊ ണ്ടന്നീന്ന്‌ അപ്പൊ ല്ല നേയ്യ് അല്ല അല്ല നല്ല വല്യ മത്തി അതേ നെയ്യൊക്കെ ഉണ്ടായിട്ട്
ആ ആ
വന്നിട്ടില്ല മ ത്തി നല്ല ടേസ്റ്റാ അതെ അത് നല്ല ടേസ്റ്റ് ആണല്ലോ
ഉമ്
ഇപ്പൊ മഴ വരോ ണ്ട് നല്ല ടേസ്റ്റ്‌ ണ്ട് മീൻ പക്ഷേ നല്ല വെ ലീ ണ്ട്
ആഹ് പ്പ നല്ല മഴല്ലേ അവിട് ക് ണ്ടോ മഴ
ഓ ന്ന് നല്ല മയാണ് ന്ന് മുതൽ കാലാവസ്ഥ തുടരുകയാണെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു
വാ ർ ത്തെ ലൊക്കെ കാണിചീ നി
പ്പൊ സ്കൂളുകളൊന്നുംല്ല അതെ ന്ന്‌ പ്പൊ സ്കൂളുകളില്ലല്ലോ അ അ ന്ന് ഹസ്ബന്റും മക്കൾ ക്കെ ഉണ്ട് വീട്ടില് അപ്പൊ എന്തേലൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് പറ ഞാ ണ്ട് ചിക്കനൊ ക്കെ കൊണ്ടന്ന്‌
ആഹ്
സ്ലോ ആവു
അതെ
ന്താ പർ ഞ്
മക്ല ത്ര ക്‌ളാസില പഠിക്ണ്
മക്കള് ഒരു മോൾ പോകുന്നൊ ള്ളു മറ്റേ രണ്ട് ചെറിയ മക്കളാ ഒന്നി നാലൊര മാസായ് ട്ടൊ ള്ളൂ അ വിളപ്പോ തിന്നാൻ കൊടുക്കലന്നും തുടങ്ങില്ല ആറു മാസ ആവണ്ടെ
ആ അയ്ന് ആറു മാസയ് ട്ടാ ഇവിടെ ഒരാൾ ഏഴാം ക്ലാസ് പഠിക്കാണ് ഒരാൾ ഒന്നാം ക്ലാസ്സിൽ ൽ പഠിക്കുണു അപ്പൊ രണ്ടാളും ണ്ട്ന്ന് വീട്ടില് ഹസ്ബന്റ് ജോലിക്ക് പോയോ ഓ ഇ വടെല്ലാരുണ്ട് അങ്ങനേ പോണു